ഹലോ
ഓ ഞാൻതെ ഇവിടെ ആ അമ്മ സംഘത്തിന് പോട്ട് വന്നപ്പോഴത്തേക്കും ആ കുറച് മറ്റേ ഈ നമ്മുടെ ഹ പഠിതാക്കുളത്ത് മീനില്ലേ മീന് അത് കൊണ്ടുവന്നേ അപ്പൊ അത് ഏ ചേട്ട ഒരു വെററ്റി മാസം സഥാലയൊക്കെ കാണിച്ചരുന്നു ഫോണിൽ പിന്നെ അത് കൂട്ട് സംഭവം സെറ്റ് ചെയ്ത് വറുത്തു ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുവായിരുന്നു ഉം അന്നേരത്ത അന്നരത്തേക്ക് നീന്ന് വിളിച്ചല്ലോന്ന് ഓർത്തത് ഉം
താണേ പക്ഷെ ഒന്നിനേം- കാണാനില്ല
ആണോ എട് അത് കൊറേ കഴിയുമ്പം എ ചത്ത് പോവോടീ ല്ലെങ്കി എന്തേലും പിടിച്ച് തിന്നും
ഏഹ് ആഹ് ഇവിടെ ആ നീർക്കാ ക്കയോ അങ്ങനെ എന്ത സാനൊണ്ടോ അത് പിടിക്കുന്നാന്നാ പറഞ്ഞേ അഞ്ഞൂറ് രൂപയ്ക്ക് എങ്ങാണ്ടേട്ടെ കടയിൽന്ന് വാങ്ങിച്ച് കൊണ്ട് വന്ന്‌ ഇട്ടു അഞ്ഞൂറൂപയ്ക്ക്
ആഹ
പിന്നെ ആ അതൊക്കെ അങ്ങനെ കാശൊക്കെ മൊടക്കിക്കോളും അന്ന് ട്ടയ്ന് കൊറെ തീറ്റയും എല്ലാം വാങ്ങിച്ച് കൊണ്ട് വന്നിട്ട് അന്നിട്ട് പോരാത്തേന് അച്ഛൻ പണിയാൻ പോന്ന എസ്റ്റേറ്റില് വെല്യൊരു പടുതാക്കൊളണ്ട് ഒന്നര ലക്ഷം ലിറ്റർ കൊള്ളുന്നൊരു പടുതാ ക്കൊളാ അവിടെ പോയി ഞ ഞങ്ങളൊരുസം ഞായറാഴ്ച പോയി അവിടെ ഒരു പാണ്ടിക്കാരൻ പണിയുന്നുണ്ട് പുള്ളിക്കാരേം കൊണ്ട് പീടിപ്പിച്ച ഒരു പത്ത് നൂറ്റമ്പത് മീൻകുഞ്ഞിനെ അങ്ങനെം കൊണ്ടുവന്നു
ഉം
അത് ഏഹ് ഈ മീൻ പിടിച്ച് ബക്കറ്റില ഇട്ടിരുന്നെ ബക്കറ്റിലൊക്കെ ഇട്ട് ഞങ്ങള് അവ്ടെ കൊറച്ച് സാനൊക്കെ മേടിച്ച് ഇവിടൊക്കെ വന്നപ്പം കൊറേ അങ്ങ് ചത്തുപോയി ഒരു നൂറ് മീനേലും ചത്തുപോയി
ആഹ് അതാങ്ങനെടി ഞങ്ങടെ അവിടെ ഞാൻ പറിഞ്ഞില്ലേ ചേട്ടാ ഉണ്ട് അവിടെ അവിടെ പ്പേ പടതാ കുളത്ത് മീന്നുണ്ടായിരുന്നേ അത് അന്നേരം ഇതുപോലെ കെണ്ട് ഇട്ടാആന് അത് വല്യയതായി അന്നേരം ഇ കുഞ്ഞിന് ഇവക്ക് ഭയങ്ക ഇഷ്ടാ ചോറ് പോലെ ഇരിക്കുന്നല്ലേ അങ്ങനെ കൊറ പിടിച്ചു പിടി വച്ച് കഴിഞ്ട്ട് പിന്നെ ഞങ്ങള നോക്കില്ല കുഞ്ഞുങ്ങളണ്ട് ണ്ടതെന്നും ഓർത്തില്ല അത് കഴിഞ് കുറേ നാള് കഴിഞ്ഞ് അപ്പോ അതിനകത്ത് കത്ത് കിടന്ന് ഇങ്ങനെ ഇത് നായത് കൊമള ഇടുവല്ലോ അന്നേരം കൊമള ഇട്ടപ്പെഴ് ത്തേക്കും മീനുണ്ടെന്ന് മനസ്സിലായി പിന്നെ പിടിച്ചു പിന്നെ അവസാനം വെള്ളം വ അങ്ങനെയും പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങളോർത്തു എല്ലാം തീർന്നെന്ന് പിന്നെ അവസാനം വെള്ളം പറ്റും കുറേ നാള് കഴിഞ്ഞപ്പോൾ വെള്ളം വറ്റിച്ചപ്പോ രണ്ട് വല്യ മീനെ കിട്ടി പിന്നെ അതിപ്പോ ഇങ്ങോട്ട് ഞങ്ങള് മാറ് ന്നേന് മുന്നെയായിരുന്നേ അങ്ങനെ അതിനെ പിടിച്ച് രണ്ടെണ്ണേ ഉള്ളാരുന്ന് അത് ഒരെണ്ണം ഇവള് കൊച്ചിനും വറുത്തു ഒരെണ്ണം അനിയനും കൂടെ കഴിച്ചു അവന് ഈ മീനൊക്കെ വെ ഭയങ്കര ഇഷ്ടവാ അങ്ങനെ ത്ത് ഇതൊക്കെ അന്നിട്ട് ആഹ് അങ്ങനെ ഏഹ് വെട്ടി കഴിച്ചു വറുത്ത് കഴിച്ചു എനിക്കിഷ് ടവില്ല അത് ചോറും എന്ത് നീ കഴിക്കുവോ ആഹ് എനിക്ക് അങ്ങനെ വല്യ താല്പര്യം ഇല്ല ഇവര് ക്കെ കഴിക്കും പിന്നെ സിലോപ്പിയ അതൊന്നും കഴി കേല ചുമ്മാ ഉപ്പ് ഉണ്ടോന്ന് ഇവര് നിർബന്ധിച്ചപ്പോ ഇങ്ങനെ നോക്കൂല്ലോ നമ്മള് അങ്ങനെയുള്ള ഇതേ ഉള്ളൂ അല്ലാണ്ട് എനിക്കെന്തോ ചോറ്പോലെ ഇരിക്കുന്ന കൊണ്ട് ഇഷ്ട അല്ല ഉം പിന്നെ കുഞ്ഞെന്തിയേ
അവള് ഉറങ്ങി
റങ്ങിയോ ആഹ്
ആഹ് അതെന്നും ഒര് ഇല്ല അവള് ഏഴര ഏഴേ മുക്കാൽ എട്ട് അഹ് അത്രയും മാക്സിമം അപ്പഴത്തേക്ക് ഉറങ്ങും
ആഹ് ഹാ ഹാ ആഹ് ഉം ചോറും കറിയൊക്കെ ആയോ അതോ
ചോറൊക്കെ രാവിലെ വെച്ചെ ഇരിപ്പുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇച്ചിരി ചക്ക കിട്ടിയായിരുന്നു അതും വെട്ടി വേവിച്ചു
ആണോ ആ ഇവിടെ ഇന്നലെ ചക്ക ഇട്ടിയാരുന്നു എന്റെ ഒരു കൂട്ട് കൂട്ടുകാര് ഏ ഒക്കെ വരുന്നുണ്ടായിരുന്നേ അതാ ഞാൻ നീ ഇന്നലെ വിളിച്ചപ്പോ ഞാൻ തിരക്കാന്ന് പറഞ്ഞു അപ്പൊ അവര് ആദ്യം വരുത്തില്ലാന്ന് പറഞ്ഞു ഞാനാണ് നോക് കെറ ചെയ്യുമ്പഴത്തേക്കും ദേണ്ട് അവര് വന്നു അനേരം ഞാൻ കുളിച്ചിട്ടും ഒന്നുമില്ല അപ്പ നമ്മൾ ആരെലും വരുമ്പോ നേത്തെ ഒരുങ്ങി ഇതക്കെ ആയിട്ട ഇരിക്കുമല്ലോ ആന്നേരത്തേക്ക് ആ ആ അവളുടെ ആ കൊച്ച് ആ നമ്മുടെ കൊച്ചും ഒരുമിച്ചാണ് പഠിക്കുന്നുന്നത്
ആഹ് ആഹ് ആഹ് ആഹ്
നേരത്തേക്കും ആ ഞാൻ അന്നേരം പെട്ടെന്ന് പിന്നെ അവര് വന്നൊണ്ട് അമ്മ ഹ് അമ്മുമ്മയൊക്കെ ചക്ക സെറ്റാ ക്കുവായിരുന്നു
ആഹ് ആഹ്
എന്നിട്ട് പിന്നെ എന്നാ അതും യെക്കെ കൂടെ ഏ വേവിച്ച് മീനൊക്കെ കൂടെ കൊടുത്തു നല്ല ചക്കയായിരുന്നു അവര് വേറെ വേ നമ്മള് വെ - വെക്കുന്ന പോലലല്ല അവളുടെ വീട്ടില് അവര് ഈ കടുകൊക്കെ പൊട്ടിച്ച് ഇടും
ആ ആഹാ ഹാ ശരി ശരി ആ ചിലരങ്ങനെ ആ ഞങ്ങള് ഇവിട ചിലര് അങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണാം ഇങ്ങനെ കടുക
ആഹ് അയിന്റ ഒരു ഓരോ ഇതില് ടേസ്റ്റ് കൂടുതലായിരിക്കുംല്ലോ ആ അങ്ങനെ പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ഇതാക്കിട്ടില്ലേ ഒണ്ടാക്കിയിട്ടില്ലാത്തൊണ്ട് ഉം ഒരു അന്നേരത്തേക്കും അവള് അവര് അങ്ങനെ ചെയ്യുന്നതന്ന് പറഞ്ഞു ക്ഷെ ഇവിടെങ്ങനെ ആക്കീല്ല വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മളീ എളക്കുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ച്
ആ ആ അതെ അതെ അതാ ട്വിസ്റ്റ് ആ വെളിച്ചെണ്ണ ഒഴിക്കണം എന്നാലേ കൊള്ളത്തുള്ളൂ ഞാൻ ഇവിടെ ഒഴിക്കുമ്പം പറയും ഇച്ചിരി ഏറെ ഒഴിക്കാൻ പറയും ഇൻക്ക തിന്റെടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാ മുന്നേ നിക്കുന്നു ആ ആ
ആഹ് അങ്ങനെ ഈ അവിയേലിനകത്തും അതുപോല ഞങ്ങൾ ഞ അമ്മ അമ്മയക്കെ സാധ നോർമല അങ്ങ് വെക്കുവെ ഞാൻ ഈ കഷ്ണതേല് വെളിച്ചെണ്ണയും പിന്നെ മുളക് പൊടി ആ മഞ്ഞ പൊടി അങ്ങനത്തെ ഇല്ലേ അത് പെരട്ടി വെകും ആ ഇതി തന്നെ ഇതാക്കും
ആ വീട്ടില് ആ എനിക്ക് എന്റെ വീട്ട അമ്മ വെക്കുന്ന അവിയൽ ഭയങ്കര ഇഷ്ടണേ അപ്പൊ അമ്മ പറയും കഷണം വേ വേവിക്കാൻ നേരത്തെ ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് വേണം വേവിക്കാ എന്നൊക്കെ പറയും അതേപോലെ നീ പറഞ്ഞപ്പോലെ ആ നീ പറഞ്ഞ പോലെ ഞാനാ വെക്കുന്നത് ഞാൻ നല്ലപോലെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച്
ആഹ് നമ്മുടെ വെപ്പിനൊണെങ്കിൽ പെട്ടെന്ന് തീ
തീരും തീരും തീരും
അന്നിട്ടാണെങ്കി ഹേ ഉം അങ്ങനെ ഒക്കെയാണ് ഇവിടത്തെ വെപ്പും കൂടിയൊക്കെ
ആ
പല ടേസ്റ്റുകളിലല്ലേൊക്കെ അമ്മ എ എൻ്റെ അമ്മ ചൂര ഒക്കെ വറകും ഇപ്പൊ ഇത് പല ഒരു വേറെ രീതിക്കാണ് ഞാൻ വെക്കുന്ന ആ ഒരു ഇതിലൊന്നും അല്ല ഏ ഓരോരുത്തരും ഓരോ രീതിക്കല്ലേ വെക്കുന്നേ ഉം അങ്ങനെ പിന്നെ വേറെ പിന്നെ എന്നാഉണ്ട്
വേറെന്നാ ഞാനിങ്ങനെ ഓൺലൈൻ ആയിട്ട് എതെലും ഡ്രസ് എടുക്കാലോന്ന് പറഞ്ഞ് നോക്കുവായിരുന്നു
എന്നാടി
ഓൺലൈൻ ആയിട്ട് എന്തേങ്കലും ഒരു ഡ്രസ്സ് മേടിക്കാെന്നും പറഞ്ഞ് നോക്കുായിരുന്നു
ആണോ ആഹാ ആഹ് പൈസക്കെ കേറിയല്ലോ ഇനി ഇപ്പൊ ഡ്രസ്
അതെ അതെ ഈ നോക്കലേള്ളു പണ്ടോ ഒക്കെ ആണെങ്കി നോക്കുന്നു ഇഷ്ടപ്പെടുന്ന അപ്പം മേടികും ഇപ്പ ഇങ്ങനെ കൊച്ചിനുള്ളതായിരിക്കും പിന്നെയ നോക്കുന്നത് നമ്മള അങ്ങനെയെ പിടിക്കലില്ല
ഹ ആയി ല്ലാല്ലേ ഇവിടെ അതെ ഞാനും പൊതുവേ അങ്ങനെ ഞാൻ പിന്നെ ഇടയ്ക്ക് അവക്ക് എടുക്കും എന്നാലും കൂടുതൽ ഞാൻ എനിക്കുള്ളതിനായിരുന്നു കാരണം ഇവക്കല്ലാണ്ട് വെളിയിനിന്ന് ഇഷ്ടം പോലെ മേടിക്കും ഏട്ടനോട് ഞാൻ ഡ്രസ്സിന്റെ വേല്ല കേസ് ഉണ്ടല്ലോ പിന്നെ എന്തിനാ എപ്പ എഴെ മേടി. ആന്ന് പറ അല്ലെലും എനിക്ക് ള്ളത് കൂടുതൽ ഞൻ തന്നായിട്ടാ മേടി പൈസ അങ്ങനെ ഇതാക്കിട്ടെ നാ ണ്ട് പിന്നെ ഉ അങ്ങനെ പിന്നെ ഈടക്ക് ബർത്ത്ഡേക്കാ അല്ലാണ്ട് എടുത്തു തന്നേരിക്ക നല്ലേ പൈസ തരും പണ്ട് കതൊട്ടേ അങ്ങനെ ഞാനങ്ങനെ
എഹി
സാധനൊക്കെ ഞാൻ തന്നാ മേടി
ആ ആ ആഹ് തല്ലെ നല്ലത്
താ ബർത്ഡേയ്ക്ക് എടുത്തൊണ്ട് വന്നത് അവർക്ക് സന്തോഷമായിട്ടന്നോന്നു എനിക്കപ്പം ഇഷ്ടമായിരുന്നേ രാത്രി കടന്നിട്ട് ആലോചിച്ചു എനിക്കത് മാറണം മാറണംന്ന് മനസിൽ ഇങ്ങനെ പിന്നെ രാവിലെ പോയി മാറി പക്ഷെ ഞാൻ ജീൻസും ഇടും കൂട്ട ഇടുന്നൊണ്ട് ആ അതനെ ടോപ് മറ്റേ ഫുൾക്കൈ വെച്ച് മറ്റേ ബലൂൺ പോലെ ഇിക്കുന്നേ ഓൾറെഡി എനിക്ക് ഇത്തിരി വണ്ണം കൈക്ക് വണ്ണക്കോ ഒത്തിരിത്തിരി വണംണ്ടായിരുന്ന ആ സമയത്ത് എനിക്ക് ഭയങ്ക ബുദ്ധിമുട്ടായി ഇടനായിട്ട് എന്തോ പോലെ തോന്നിയനിപ്പ പിന്നെ അന്ന് പിന്നെ കൊണ്ടു പോയി മാറി വേറെ എടുത്തു ജീൻസ് പിന്നെ കറക്റ്റ് ആളവായിരു സൈസ് എന്നോണ്ട് ഇങ്ങനെ വിളിച്ചു ചോദിച്ചായിരുന്നു ജീൻസിന്റെ അപ്പോഴേ ഞാൻ പറഞ്ഞേ എടുക്ക്ണ്ടാ ഓൾ എടി ഞാൻ എപ്പഴും അല്ല ഓൺലൈൽ നിന്ന് എടു ക്ക്ന്നയോണ്ട് വേണ്ടെന്ന് പറന്നാ അന്നേരം പോയങ്ങ് എടുത്തു ഉം പിന്നെ എന്തരു നാളത്തെ കാര്യം രാവിലെ പോണോ എങ്ങനാ ബസ്സിന് പോണോ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാ. ബൈക്കും കൊണ്ട് പോയി കഴിഞ്ഞാ അതിന്റെ മറ്റേ സൈലൻസറ് മാറ്റി വെച്ചക്കുന്നോണ്ട് ഭയങ്കര സൗണ്ടാ പ്പ ഉം മറ്റേത് വേറെ പൂട്ട് സൈ വച്ചേക്കുന്നോണ്ട് വല്ല്യ ബുള്ള് ഭയങ്കര സ് സൗണ്ടാ പെറ്റിയടിക്കും. ആ അപ് പിന്നെ അനിയന് അവന് പ പോണം അവൻ ബൈക്ക് എങ്ങന തരൂലേന്ന് അറിയില്ല. അവന് പണിക്ക് പോണം അല്ലെങ്കി തു ഈ കൊറച്ച് ആ ഒരു കൊറച്ച് നമ്മുടെ ഉം സ്റ്റാൻഡിൽ വരെ വ ഇതുപോലെ വണ്ടി കൊണ്ട് അവിടുന്ന് ബസ്സിന് പോവാന്നോർ ത്തായ്ര്ന്നു. ബസ്സിന് മറ്റേ ഇപ്പം മറ്റേ ഇത് കൂട്ട് വേണ്ടല്ലോ നമുക്ക് ടിക്കറ്റ് വേണ്ട് ഇതെടുക്കണ്ടല്ലോ അവൻ ആ ഞാൻ അങ്ങനെ പറഞ്ഞു ഇപ്പൊ എങ്ങനെയാന്നോർത്ത് രാവിലെ പോകാന്നെക്കെ ഇങ്ങനെ പറയ്ന്ന് ഇവിടന്ന് മൂന്ന് മണിക്കൂറെങ്ങാണ്ട് ഉണ്ട്. ഒരു പത്തരെയക്കെ ആവുമ്പോ ചെല്ലു ന്ന പോലെ അവിടെ ചെന്ന ഒരു മണിക്കൂറങ്ങാണ്ടേ ഒള്ള ന്നാ പറഞ്ഞെ അയായത് പരിപാടിയെക്കെ എന്നാണെലും പോയി നോക്കാന്നോർത്താ സെറ്റാ അതൊണ്ട് അതൊണ്ട് അതൊണ്ട് പിന്നെ ഇല്ലേടി ഇതിങ്ങനത്തെ ഫീൽഡി ടാർഗറ്റ് ഒണ്ടല്ലോ പക്ഷേ സാലറി ഒണ്ടങ്കി പറ്റില്ലെങ്കി എന്താ അടുത്ത് നോക്കാ അല്ലാണ്ട് മാക്സിമം പിടിച്ച് നിക്കാൻ പിന്നെ എല്ലാരും അവര് ഗ്രൂപ്പായിട്ടാ വർക്ക് ചെയ്യുന്നെന്നാ പറഞ്ഞെ അപ്പോ ഇൻഡിവിജ്വൽ ഇല്ല
ആഹ് ആഹ് ആഹ് ആഹ് അപ്പ പിന്നെ
അത്രേം നമ്മള് ഒ പ്പിക്കണം എല്ലാരുടെ ചേർന്ന് മനസ്സിലായോ പിന്നെ ഇൻഷുറൻസ് അങ്ങനെ എന്തേലുവെക്കെ പിന്നെ ഞാൻ നിന്നെ എടക്ക് വിളിക്കാം എന്തേലുവേക്കെ ഒണ്ടേ എടു
ആഹ് അതെ അതെ അതെ അല്ലപ്പോ ഒത്തിരി സ്റ്റാഫ് ഒണ്ടോ ഞാനാ സ്ഥാപനങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടാ
ആണോ ആ ഒത്തിരി മൂന്നാല് പേരുണ്ടെന്ന് തോന്നുന്നു ആ രണ്ട് മൂന്ന് പേരെങ്ങാണ്ടാന്ന് തോന്നുന്നു. മാനേജറ് കൂട്ടി മൂന്നാണെന്ന് തോന്നുന്നു അങ്ങനെയാണത് നമ്മുടെ ചേട്ടായിയുടെ ഒരു ഒരു ഫ്രണ്ടിന്റെ വൈഫ് അവിടാ വർക്ക് ചെയ്യുന്നേ ആ കേട്ടിട്ടുണ്ട് അങ്ങനെ അപ്പം ഇതൊക്കെ പുതിയ കുറേ ഇറങ്ങിയിട്ടുണ്ടല്ലോ പക്ഷേ ഇത് കുറേനാളായതാ നിനക്കറിയായിരിക്കും ആ സ്ഥലം ഞാൻ എങ്ങനെ പറയാ കണ്ടിട്ടുണ്ട് അത് എനിക്കും അറിയില്ലായിരുന്നേ അപ്പൊ കഴിഞ്ഞദിവസം ചേട്ടായിയെക്കൊണ്ട് ആ ഇത്ര പേർക്ക് ഇതുപോല ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് ഇതുപോലെ പറഞ്ഞപ്പോ എന്നോട് ചോദിച്ച് ഇതല്ലേ അതെന്ന് ചോദിച്ച് കാണിച്ചപ്പോളാ ഞാനീ സംഭവം ഇതെ എന്നും മണ്ടേലോട്ട് നോക്കും ഞാനിതുവരെ അത് അത് കണ്ടിട്ടില്ല അപ്പോ പറഞ്ഞു ഇതല്ലേ അതെന്ന് പറഞ്ഞു ആ ശ്രദ്ധിക്ക് എടീ ഇപ്പം നമ്മുടെ ആ സ്ഥലവേ മാറിപ്പോയി അങ്ങ് താഴോട്ടൊക്കെ ഒരുപാട് ഇതുപോലെ ഫിനാൻസുകളും പല പല ഇത് കഴിഞ്ഞ ദിവ ഞങ്ങളല്ലാണ്ടിതിന് പോ അപ്പംചേട്ടായെന്നെ പറയാ അവരിവിടെ എപ്പഴും ആ സ്ഥലത്ത് പോന്ന്യ പക്ഷേ ഇതൊക്കെപ്പ്‌ ഇപ്പഴാ കാണുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞു ഉം നമ്മുക്കല്ലാത്ത ജോലി വല്ലതും പി എസ്സി അങ്ങൻത്തെ എന്തെലൊക്കെ എഴുതിയാല്
അ അതെയതെ അതെ അതെ അ
ഉം വിളിച്ചില്ലെങ്കിലും നമുക്ക് ജാതിപരമാ ആയിട്ടുള്ള ഒരുപാട് പ്രശ്ന
ഉണ്ടെന്നേ അതാ അതാണുമെയിൻ ഒരു രക്ഷല്ല
ക്ക്യാണേലും
ആ ഹ് ഹ ഹ ആ ന്നും പർഞ് കാര്യല്ല ആഹ് എന്നാ ശെരിയെടി ഞാൻ വിളിക്കാം. എടക്ക് ആ ശെരി ശെരി